ഹലോ
ആ എന്താ വർത്താനക്കെ
യിട്ട് പോണു എന്താവിടെ വിശേഷ
ഉം ഇവിടെയും സുഖായിട്ട് പോണ അൽഹംദുലില്ലാ
ആ ആ ഓക്കെ എന്തെങ്ങട്ട് ഫുഡൊക്കെ കഴിച്ചോ ഇല്ലേ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല ഫുഡ് ആയിട്ടുണ്ട് പക്ഷെ എന്നാ അതുപോലെ കഴിച്ചിട്ടില്ല കഴിക്കൻ ആവുന്നെല്ലേള്ളൂ ഒരു ഒൻപത് മണി ഒൻപതരാ ആകുമ്പോതേൽ കഴിച്ച് കിടക്കും ആ അതെ അതെ എട്ട് മണില ആയിട്ടുള്ളൂന്നെ പിന്നെ ഫുഡ് കഴിക്കാറുണ്ട് ആഹ സാ സാരണ നേരത്തെ കിക്കും കിടക്കൻ നേരത്തെ കിക്കും പക്ഷെ ഒറ അങ്ങനൊക്കെ ചിലപ്പോ പതിനൊന്ന് മണി അങ്ങനെയൊക്കെ ആകും മക്കളൊക്കെ വേഗം ഉറന്നു രാവിലെ രാവിലെ എണീക്കുന്നട തന്നെ ആ അതെ പേലെ എന്തെങ്കിലും വർക്കും പല അല്ലെങ്കിൽ ഹസ്ബൻ്റ വിളി ക്കാനെ അങ്ങനൊക്ക ണ്ടാവും അപ്പൊ അങ്ങനെ ഇരിക്കും
അസ്ബന്റ് പൊറത്താ
ആഹ പൊറത്താ പൊറത്താ പിന്നെന്താ അവിടെന്ന് മയക്കണ്ടായിരുന്നോ
ഇവിടെ നല്ല ചൂടാ
നല്ല ചൂടാല്ലേ എല്ലടത്ത സ്ഥ തന്നെയാണല്ലോ മയക്കാല ഇപ്പോ വേനൽപാലം പോയി ആയോ ന ആ സംശയം ചിലപ്പോ ഇതിനൊക്കെള്ളത് നാലു ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരും
എങ്ങനെ
മത്സം കൊണ്ട് ഉള്ള ചിലപ്പോണ്ട് വരും മ്പ അ മഴയ
അത ശരിയാണ് ഇപ്പൊ ഞാന് ഏതോ ആഹ ആഹ അത്ണ്ട് ഉം മഴ പെയ്താൽ നല്ല കഴിയിക്കും അല്ല മയക്കെ ഇങ് ഓഗസ്റ്റ് ഒക്കെയാലായിയിരിക്കും വെള്ളപ്പൊക്കം ഉ ഇത്തവണ മഴ ഉണ്ടാവുക
ആഹ് അതന്നെ അതെ അല്ലെങ്കിലും എന്തറിയുവോ ഈ ജൂണില ടൈമിൽ കഴിഞ്ഞ പോലെു തോന്ന അങ്ങനന്നെയ വല്ലാ ട്ട് മലു പിന്നെ ആ പിന്നെക്ക് തോന്ന ഒരു ആഗസ്റ്റ് ഒക്കെ ആയ പ്പോയൊക്കെ നല്ല മഴയായിരുന്നു
ആ പിന്നെ ഡിസംബർ വരെ മയേനല്ലോ
ആ് പിന്നെ ഡിസംബരേമായി ആ ഡിസംബറിലൊക്കെ പറഞ്ഞാൽ നമ്മള് തണു് കാലമല്ലേ അതായത്
തണുപ്പ് ആഹ മഴ കുറവാവും പക്ഷെ എന്നാലും ഇടക്കിടക്ക് ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലൊ കടക്കൂരു മായൊക്കെ ഉണ്ടാവണ്ടായിനല്ലോ
ആ ഇണ്ടായി ഇണ്ടായിനി അതെന്നത് അതെന്നെ അതെന്നെ സാ സാധാരണന്ത റിയോ ഇൻക്ക് തോന്ന്ണ് ആ പ്രളയും കാര്യങ്ങളൊക്കെ ഇണ്ടായി ന്ന കഴിഞ്ഞ വർഷിയൊക്കെ ഈ സെപ്റ്റംബർ ആഗസ്റ്റ് ആ ഒരു ടൈമിലൊക്കെ നില്ലേ കൊർച്ച് കഴിഞ്ഞ കൊല്ലൊക്കെ
ആ ആ പ്രളയം ഇണ്ടായിന്യോ അന്ന് പ്രളയം സാധാരണ ഓഗസ്റ്റിലെന്നെ അപ്പൊ ഞാനൊക്കെ സ്കൂൾ പഠിക്കണന്ന് ആ ഞാപ്പോ പ്ലസ് ടൂല് രണ്ടായിരത്തി പതിനെട്ട ഞാൻ പ്ലസ് ടുല് പ്ലസ് വണ്ണില് അന്ന് ഞങ്ങക്ക് ഓഗസ് റ്റവുംമ്പളാണ് ക്ലാസ് തൊടങ്ങാ
ആ ഓഗസ്റ്റില് അതെ അ
മഴ റിയോ
ആ അന്നെന്ന ക്കർഞ്ഞാലെ ഈ വെള്ളം കേറു നല്ലാതിങ്ങനെ അപകടങ്ങളൊക്കെ പൊതുവേ കുറവായിരുന്നു തോന്ന്ണ്
അന്ന് അല്ല അന്ന് വെള്ളപ്പൊക്കള്ള അല്ല അന്ന് വെള്ളപ്പൊക്കള്ള കാലല്ലേ രണ്ടായിരത്തി പതിനെട്ട്
ആ രണ്ടായിരത്തി പതിനെട്ടില ആ ഓക്കെ ഓക്കെ ഓക്കെ രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ നിങ്ങള് ആ രണ്ടായിരത്തി പതിനെട്ടില് ന്ന് പറയുമ്പോ സ്കൂള് പോയുള്ള കാല ന്നറിമ്പോ അപ്പൊ ഇങ്ങക്കെത്രായി ഇജൊക്കയി അപ്പോ
ഇരുവത്ത് നാല്
ആ അത് ശരി അങ്ങനെ പറി ആ രണ്ടായിരത്തി പതിനെട്ടില് ആ പറയാൻണ്ടോ രണ്ടയിരത്തി വയനാട്ടിന്റെ അവസ്ഥ കാരണം ഫസ്റ്റ് ഫ്ലഡാണത് ആ മറക്കാൻ പറ്റോ അത് ഇവിടെക്കെ വെള്ളൊക്കെ ആ മറക്കാൻ പറ്റോ ഇവെടേക്കെയെന്താന്നറിയോ ഇവടെങ്ങനെ വെള്ളം കേറണ സ്ഥലൊന്നൊല്ല പൊതുവെ വെള്ളത്തിന്റെ ശല്യാ അങ്ങെനെ മലേല് അങ്ങെനൊന്നൊല്ല ആ ശല്യങ്ങളൊന്നറീല ന്നാലും നമ്മള് ന്യൂസായിട്ടും ഓരോ ദിവസം നീക്കുമ്പോളോ ന്യൂസില് ഓരോ അപകടങ്ങളെ ക്കാരം ഭയങ്കര സങ്കടേനി നമക്ക് പിന്നെ ഓരോര്ത്തര്ത്ത് കാണുമ്പളും
ല്ലേ സ്കൂള് തൊർന്നതേ ഓർമ്മൊള്ളൂ പിന്നെ പരീക്ഷയായതോർമ്മൊള്ളൂ കാരണം ഫുൾ ള്ള് ലീവ്
ആ ലീവ് അതെ യതെ യതെ തെ എത്ര ലീവ് കിട്ടീനന്നൊക്കെ അതെന്നെ അതെന്നെ പറഞ്ഞത് ഈ പുതി അഅ്ന്താ റ്യോ ഈ മഴ ആമ്പോ ബുദ്ധിമുട്ടുള്ളവര്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ലീവാവുമ്പോ ഒരു പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ ഓക്കെ. നല്ല പിന്നെ ഫുഡൊക്കെ ക കഴ്ച്ചു വീട്ടിലിരിക്ക ഒര് ഒരു മഴയൊന്ന് ചോർന്നു കിട്ടിയാല് മഴൊന്നില്ലാതായാല് നല്ല അവസ്ഥയിലേക്കാണ നനം ഈ വെള്ളം തോർന്നൊഴുക്കി
ആ അന്ന് അന്ന് അങ്ങനെല്ലേ അന്ന് വീടിന്റെ. അതെ. അന്ന് വീടിന്റെ മുകൾ ഭാഗം വെരെ വെള്ളം ചളിയും അറിയില്ലേ വീഡിയോ സ് കണ്ടില്ലേ നിങ്ങള്?
ആഹ് രണ്ടാന ല വെരെ മുങ്ങിട്ടുട്ടാരുന്ന്. ആ തന്നെ. രണ്ടാല വരെ മുങ്ങിയാട്ടേ. സാധണ വെള്ളം കേറാങ്കില്. സാധാർണ വേ കേറണ നമ്മളടി സാധനങ്ങള് മൊകളിലോക്കുക്കേറ്റും പക്ഷെ. പിന്നെ ഇത് ഇങ്ങെനെയല്ലല്ലോ. മൊകളിലേക്കൂടി വെള്ളം കേറിട്ട് തന്റെയാസ് കഴ്ഞ്ഞോ?
ആഹ്
ഹലോ കേ കേൾക്കണില്ലേ?
ആഹ് കേക്കൊണ്ട് കേ ആഹ് കേക്കൊണ്ട് കേക്കൊണ്ട്.
ആഹ് കേ അപ്പൊ അതെ ഞാൻ പറയേ ആ അതെ അതെ. എൻ ണ്ടാനിലേക്ക് വെരെ വെള്ളം കേറിയരവസ്ഥേ നീ പറയ്. രണ്ടായിരത്തി പതിനെ
അതെ പറയണ്ടോ ഉം ഐ ഞങ്ങളെ ഇന്റെ വീടിന്റെ എന്റെപ്പ ഞ ഓ പറയായണ്ട അത് മാത്ര മറക്കാൻ പറ്റൂല
ഉം മറക്കൂല അതന്നെ
പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഇന്റെ വീടില് അതെ അതല്ല പറയാൻ പറ്റില്ല ഇനിപ്പോ ഇനി വരുന്ന ഓഗസ്റ്റ് മാസ ഞൻ പറയാ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ രണ്ട് മൂന്നാലിസ്തെമയ മതി
മഴ മതി രണ്ട് മയ തുടർച്ചയായിട്ട് പെയ് മതി രാവും പകലുംല്ലാതെ എന്നാ തന്നെ ആ എന്നാ തന്നെ പെട്ടെന്ന് പക്ഷെ അവര് വെയില് അറച്ച അത് അങ്ങനെ തന്നെ നീങ്ങും
ആ വെയിലർച്ച അങ്ങനെ നീങ്ങും ചെയ്യുന്നു നല്ല ചൂടുആ ണ്
നല്ല ചൂടു ആണ് ഏ ഒരു മൂടലും ഉണ്ടാവും കൂടെ നല്ല ചൂടല്ലേ ശരീര ഇതിന് മൂടലായി നിക്കുമ്പോ കൂടുതലൊരു ചൂട് ഏറെ
ട്ടികീറാ
ആഹ് പൊട്ടി കീറാ അത് ഞാൻ മഴ പെയ്തപ്പോ ഇങ്ങനെ ഫാനൊക്കെ ഇങ്ങോട്ട് മാറ്റിച്ചിന് കാരണം വല്ല ആവശ്യമില്ലനല്ല പൊത്പ്പിട്ട് പൊതച്ചു കിടക്കാൻ ഒരു സുഖം തന്നെ ട്ടോ മഴത്ത് ഈ ചൂടത്ത്നമ്മൾ എത്ര ഫാൻ ഇട്ടാലും ആ അതന്നെ ഉറക്കത്തിന്ന് പല പ്രാവശ്യാം എണീക്കും ചൂട് ഫേനആണങ്കിൽ എത്ര ഫേനും എസി ഇണ്ടങ്ങി കൂടെ
ഉ അത് ശരിയാ
അതന്നെ എന്താ ഇവിടെ ഓ രാത്രിക്ക് ഫുഡ് ചപ്പാത്തി ഒക്കെ ആണോ അല്ലെങ്കിൽ നമ്മളെ നോർമൽ ഉച്ചത്തെ ഫുഡ് തന്നെ ഉണ്ടോ
അ എളുപ്പമല്ല പറഞ്ഞാണ്ച്ചപ്പും കയ്യൂല്ലട്ടോ
ആ ശരി ചപ്പാത്തിയും പിന്നെ ആ ത അറിയോ നമ്മൾഈ പിന്നെ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവല്ലോ ഷുഗർ പിന്നെ നമ്മുടെ ഡയറ്റ് ഉള്ളത് ഇവരൊക്കെ ഉണ്ടെങ്ക പിന്നെ ചപ്പാത്തി ഒക്കെ നിർബന്ധാ
ചപ്പാത്തി ആണോ അല്ല അൽഹംദുലില്ലാഹ് ഇപ്പൊ അങ്ങനത്തെ
ആ പിന്നെന്താറിയൊ ഇങ്ങനൊക്കെ ഡയറ്റ്ഒക്കെ പറഞ്ഞ ചപ്പാത്തി ഓൾറെഡി ഇണ്ടാക്കിയാലും നമ്മൾ അത് പിന്നെ കുറേ ചോറ് കഴിക്കണമാതിരിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ എഫെ റ്റാവൂല അതൊരു മിനിമം രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനൊക്കെ
എന്റെ ഹസ്ബന്റിന് ഇഷ്ട്ടാണ് ചപ്പാത്തിയൊക്കെ. പക്ഷെ എന്താന്നറിയോ കൊറെ പണിയാണ് അതങ്ങനെ പരത്തി ഉണ്ടാക്കണ്ടേ.
പിന്നെ കുറച്ചൊക്കെ ആൾക്കാർക്ക് അതായത് നമ്മള് രാത്രി പൊതുവേ ഭക്ഷണം ലഘു ആക്കുന്നവർക്ക്‌ അറിയാലോ കൊറേ ചോറ് കഴി ക്കാതെ രാവിലെ എണിക്കുമ്പോഴൊക്കെ നല്ല സു ഇതാന്നാറിഞ്ഞേക്ക നമ്മൾ ലഘുവായിട്ട് ഭക്ഷണം. രാത്രി നമുക്ക് അത്ര നിർബന്ധില്ല ഭക്ഷണം കഴിക്കണന്നുള്ളൂ ചിലര് ഫ്രൂട്ട്സ് ഷെയ്ക്ക് ഇതപോലെ ചപ്പാത്തി രണ്ടെണ്ണം ലഗുവായിട്ട് ഭക്ഷണം കഴിച്ചാണ്ട് കടക്ക്നോൽ മ്മളെ വയറിന് നല്ല സുഖആണല്ലോ രാവിലെ നീകുമ്പം അങ്ങനെ
സത്യ കാരണം ഇനിക്കന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴി ക്ക്ണന്ന് ഞാൻ എണീച്ചു കഴിഞ്ഞാൽ എന്റെ വയറിനുള്ള ഉള്ളും അതുപോലെ പുറം ഭയങ്കര വേദനയായിരിക്കും പക്ഷേ ആ അത് ഭക്ഷണം കഴിക്കാതിരി എന്നാലും നേര
ആ ആ അതെ ഒരു കുഴപ്പല്ലാതെ രാവിലെ നല്ല കൂൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം സ്റ്റാർട്ട് രാവിലെ അല്ല ഞമ്മക്ക രാവിലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഉണ്ടായ നമുക്ക് അന്നത്തെ ദിവസം തന്നെ പോയി പിന്നെ രാവിലെ തുടങ്ങേണ്ടേ പണി അവിടെ കുറച്ചൊന്ന് ഡിലെ ആയാൽ തന്നെയാ അന്ന് പിന്നെ ആ ടൈംടേബിൾ ആണ് മാറി പോകും അങ്ങനെമ്മൾ രാവിലെ തന്നെ നീച്ച് യാ ഇന്ന് കാര്യങ്ങൾ ഇന്ന് ടൈമിൽ അത് അങ്ങനെ ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഫോൺ കണ്ട് നമ്മൾ എവിടെയെ ഇരുന്നോ ഇന്നലെ ആ ടൈം അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും വിചാരിച്ച മാതിരി നടക്കൂല അതാണ് പ്രശ്നം അതാണ് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എനിക്ക് ഇഷ്ടാണ് രാത്രി സദ്യക്ക് ഉണ്ടാക്കാൻ നോക്കെ ഹസ്ബൻഡ് നല്ല ഇഷ്ടമാണ് ആള് നാട്ടിലുണ്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിനി ചപ്പാത്തി രാത്രി ഓരിക്കിഷ്ടമാണ് പിന്നെ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടായപ്പോ പിന്നെ ഓല്ക്ക് അങ്ങനെ നിർബന്ധായില്ലേ രാത്രിയ്ക്ക് അരിഭക്ഷണങ്ങളൊക്കെ ആ അതന്നെ അരിഭക്ഷണങ്ങളൊക്കെ നമ്മൾ കു ഒരു ടൈമിലു മാത്ര അരി ഭക്ഷണോ അരി ഭക്ഷണൊക്കെ മാക്സിമം ആ കൊറവുണ്ട് ഇപ്പോക്കെ കുറവുണ്ട് പിന്നെ ആ ഗൾഫ് പോക്കില് പിന്നെ ഒക്കെ ഏകദേശം
ആ അതെ ഇനി ഗൾഫില് എന്താറിയ്യോ നമ്മളെ നാട്ടിത്തെ ഭക്ഷണം തിന്നാൻ കഴിയില്ലല്ലോ
ആവു പറയാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യാണത് ഓരെന്നെ ഉണ്ടാക്കി ഓരെന്നെ കഴിച്ച് എ എന്തൊരു എടുങ്ങാറാന്നാ പണി കഴിഞ്ഞ് എത്തുമ്പോയ്ക്കെന്നെ ടൈം ആകും റൂമില് പിന്നെന്ന് പറഞ്ഞാല് ഒറ്റ ഒറ്റയ്ക്ക് ഇണ്ടാക്കണ്ടതൊക്കെ തിരുമ്പല് അടുക്കി ഓര് കഴിക്കൽ അങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ ആലോയ്ക്കുമ്പളാ മറ്റേന്നർഞ്ഞാ എത്രക്ക്യയാലും നമ്മള് ഇഞ്ഞ് ഇപ്പൊ കൊറേയൊക്കെ ഇതായാലും അത് ഇണ്ടാക്കി കൊടുക്കാ ഇഷ്ടായിക്കാരം ഇപ്പ എന്തായാലും അതെ അതെ എന്താ കേട്ട് പിന്നെ അവിടെ എങ്ങനെ കൃഷികള ഇപ്പണ്ടോ അടുത്ത്
ഇല്ല കൃഷികളൊന്നുല്ല കൃഷീന്ന് ഞ് ചെയ്യാറില്ല മൂത്തച്ചൻ ചെയ്യും എനിക്ക് ഒന്നൂണ്ടും ഇഷ്ടല്ല
ഏ സ സാധാരണ പിന്നെ ഇപ്പൊ ഉം മ് നന്നാവാല്ലേ വെ വെർതങ്ങനെ നിക്കണ്ടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചെയ്തോളി അപ്പൊ നമ്മള പൊർത്ത് പോവാ ഏഹ് പിന്നെ ഏ നല്ല പാട്ടുകളൊക്കെ കേക്ക വെർതൊക്കെ നിന്നാണ്ട ലൈഫ് ഒന്നുവല്ലാതായിപ്പോവും ആ അതാണെ അത്ര അതൊക്കെ വാണം ആ അതൊ
പാട്ട് കേക്കും ഫിലിമാണും
ആഹ് അതെ അതെ അതൊക്കെന്നൊള്ളൂ ലൈഫിലിള്ള എൻജോയ്മെന്റ് പിന്നെ അയ്ന്റെ എടേക്കൂടെള്ള വീട്ടത്തെ കാര്ങ്ങളൊക്കൊയിട്ട് അത അങ്ങനെ
എത്ര ഒന്നാമത് കൃഷിയോണ്ടവന്ന് ഞാൻ കു ഞ ന്താറിയോ ഒന്നാമത് ഞാൻ കുയ്ച്ചിട്ടാ ഒന്നുണ്ടാവുല്ല അപ്പൊ കൃഷിയോട് താൽ പെരില പിന്നെയർഞ്ഞ ഞാൻ കോയികളൊക്കെ വളർത്തണന്നിണ്ടെങ്കി സ്ഥലല്ല അപ്പൊ പിന്നെ അത് നടക്കൂല
കോയി കാട അതൊക്കെ വളർത്തെ നല്ല തീറ്റെം വേണം നല്ല പിന്നെ അതുപോലെ സ്ഥലങ്ങളും വാണം പിന്നെമ്മ നമ്മള് അയിനായിട്ട് എറങ്ങണം പിന്നെ കൊറെക്കെ നമ്മളെ ഇൻടറ്രസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ട് ചെയ്താല് അതിനൊക്ക ഒരു ഭംഗിണ്ടാവുള്ളു ഇഷ്ടല്ലാത്ത മേഖലയാണെങ്ങി അങ്ങനെന്നെ അയ്മക്ക് നോക്കാതെ ണ നല്ലത് മനസിലായോ അതെ ചെല ആ ണ്ടാവലോ ഈ ആടാളോട് പശുക്കളോടെ പോത്തളോട് ഇതൊക്കെ നല്ല സംഗതികളാണ് ണ്ടാക്കാൻ നമ്മക്ക് പിന്നെ ആരോഗ്യ ണ്ടെങ്കിൽ അയിനൊക്കെ നോക്കാൻ നല്ല ചേൽക്ക് പുല്ലും കാര്യങ്ങളും ഒക്കെ ണ്ടെങ്ങി ഇതൊക്കെ നല്ല സംഗതികളാ ക പണ്ടൊക്കെ പറഞ്ഞാല് എല്ലാരും ആ പിന്നെ പണ്ടത്തെ പോലെ പ്പൊ തൊടൂല്ല പിന്നെ പുല്ലുകളില്ല അപ്പെ നമ്മളെ സ് ണ്ടെങ്കിലൊക്കെ ഒള്ളൂ പ്പഎല്ലോട് അങ്ങനെ കെട്ടിടാനൊന്നും പറ്റൂല്ലല്ലോ പ്പെല്ലോട് ത്ത് പ്പോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയോണ്ട് ഫുഡ് ച്ചക്കായാലും പുല്ല് കൊടുക്കണ്ടേ ന്ന വൈക്കോലൊക്കെ വാങ്ങിക്കോ
അതെ അതെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതൊണ്ട് ഇഷ്ടല്ലാത്താണ്
കൃഷികളൊക്കെ പൊതുവേ ഇപ്പ എല്ലാർക്കും ചെടികളോടാ പിന്നേരു താല്പര്യം കൃഷികള ക്കെ നല്ലതെന്നെണ് ഇണ്ടാ ട്ട്യാലൊക്കെ നമുക്ക് കെമിക്കൽല്ലാത്ത ഫുഡ് ഡും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റും പിന്നെ പൊതുവായിട്ട് മുരിങ്ങ കർമ്മൂസ അതൊക്കെല്ലാരുടെ വിട്ടീലുണ്ടാവ്ണതാണ് പെട്ടെന്ന്ണ്ടാവ്ണെ സംഗതികളാ അതൊക്കെ ഇതൊന്ന് മോളച്ചാലെന്നെ
ഉ ഉ അതെ പിന്നെങ്ങക്ക് ഇതിക്ക് വിളിക്കണോ
ഉം ന്നാ അയ്ക്കോട്ടെ ട്ടോ
ആ ഓക്കേ ന്നാ ശെരി
ഓക്കെ